ഹലോ
എവ്ടേ
നമസ്കാരം
നമസ്കാരം എവിടെ
എന്താ ഞാൻ കടയിലാണ്
ഏ ചായുട്ച്ചാൻ പോയിട്ടില്ലാ
ചായുട്ച്ചാൻ പോയിട്ടില്ലാ പോവാന് മൊതലാളി എത്തീട്ടില്ല മൊതലാളി ഒര് പത്ത് പൈനഞ്ച് മിനിറ്റും കൂടി ആവുമ്പോത്തിന് എത്തെണ്ടാവും ഇൻശാഅല്ലാഹ് ങ്ങട്ട് വേ എറങ്ങീട്ട് വേണം ചായുടിക്കാന് ഇങ്ങള് ചായുട്ച്ചോ
ആ ചായുട്ച്ച്
എന്താ പരിപാടി പൊറത്തോവാ
പൊറത്ത് പോവാൻ നിക്കേന്നു അപ്പഴാണ് ഇയ്യ് വിളിച്ചെങ്ങട്ട്
മ് എന്താ കളിയൊക്കെ കാണൽണ്ടോ
കളി കാണൽണ്ട് കാണൽണ്ട് കാണൽണ്ട് അത് ഒറക്കക്ഷീണം നല്ലോണ്ട്
മ് ഒ കളിടെ ടൈം ഭയങ്കരതാണെ
ആ അതാണ് പ്രശ്നം പിറ്റേന്ന് പണിക്കും പോണം
ഉം ഞാന്പ്പ നല്ല കളികളൊക്കെ നോക്കിട്ട് കാണല്ണ്ട് ഇപ്പോ എന്താ നല്ല രണ്ട് ടീമും നല്ല കളി ടീമാണെങ്കിൽ കാണല്ണ്ട് അല്ലാതെപ്പോ ഒരു ടീമ് ലോക്കൽടീമും ഒര് ടീമ് നല്ല ടീമും ആകുമ്പ അത് കാണാൻ ഒരു രസ ണ്ടാവൂല വെർതെ കളി കാണ് കാണന്നല്ലാതെ ടൈമാണ്ട് പോയി കിട്ടുംന്നല്ലാതെ ഞാന് അങ്ങനെ പിന്നെ ഇപ്പ മിഞ്ഞാന് ഇംഗ്ലണ്ടും കളിയൊക്കെ കണ്ടു അതൊക്കെ നല്ല കളിയേര്ന്നു എല്ലാ കളിയൊന്നും കാണൽല്ല ആ ക്ല ന്ന് ക്ലബ്ബ്ന്ന് ക്ലബ്ബിലാകുമ്പോന്താച്ചാല് നമുക്ക് വിശാലായിട്ട് നേരെ ഇര്ന്ന് കാണാ വീട്ടിലാകുമ്പോ ഒര് രസണ്ടാവൂല നമ്മ മൊബൈല് കാണുമ്പം അതെ ആ ക്ലബ്ബിലാകുമ്പോ ഒച്ചപ്പാടൊക്കെണ്ടാക്കിട്ടെ എന്താ കട ഞങ്ങള് ടൗണിലാണ് ക്ലബ്ബെ റോഡ്ന്റെ സൈഡിലെന്നെ അപ്പോ എത്ര ഒച്ചപ്പാട്ണ്ടാക്കിയാലും പ്ര ശ്നൊന്നുല്ല അട്ത്ത്ങ്ങനെ വല്ല്യേ കൂട്തല് വീട്ട്കളും കാര്യങ്ങളൊന്നുല്ല നമ്മള് നാട്ടുംപൊർ ത്തൊക്കെ ആകുമ്പോ ക്ലബ്ബിലൊക്കെ നാട്ടുംപൊറത്തെ ക്ലബ്ബിലൊക്കാകുമ്പള് എന്താച്ചാല് ഒച്ചപ്പാട്ണ്ടാക്കിയാല് അപ്പർത്തെ വീട്ട്ക്കെ വന്ന്ട്ട് പ്രശ്നാക്കും ഇത് പിന്നങ്ങൻത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുംല്ല ഷോപ്പേളാണ് ഷോപ്പേളൊക്കെ എന്തായാലും ഇപ്പോ രാത്രി ഒക്കെ ആകുമ്പോള് ഒര് എട്ട് മണി ഒമ്പണിക്കെ ആകുമ്പഴേക്കും അടച്ച് പോവോല്ലോ അയ്നേഷല്ലേ കളിണ്ടാവുള്ളൂ അപ്പൊ അതോണ്ട് പിന്നെ എത്ര ഒച്ചപ്പാട്ണ്ടാക്കിയാലൊന്നും അയ്നൊന്നും ഒരു പ്രശ്നോല്ല എത്ര വേണങ്കിലും
എത്ര വാണങ്കിലും ഒച്ചിം ബുളീംണ്ടാക്ക കാണും ചെയ്യാലല്ലോ ലെ നേരംവെൾത്ത് പിന്നെപ്പ നേരം രം വെളുത്തിട്ടല്ലേ പോരൊ
ആ ഞങ്ങളട്ടന്നെ പോരുള്ളു ഒരു കളിയൊക്കെ മിക്കവാറും പോയി ശനിയാഴ്ച രാത്രിയൊക്കെണെങ്കി ഇപ്പ ഞാറാഴ്ച ലീവ് ആവോണ്ടേ ശനിയാഴ്ചത്തെ രാത്രിക്കത്തൊക്കെ കളിഒക്കെ മുഴുവൻ കാണാ ശനിയാഴ്ച പന്ത്രണ്ടരക്കും ഒക്കെള്ളതൊക്കെ കാണാ
പിന്നെ പിറ്റേന്ന് ഫുളള് ഒറങ്ങിയാലും മതി
ആ പിന്നെ അതെ കൊഴപ്പല്ല ഉം ഉം ഇഞ്ഞിപ്പൊ ഈ ഞാറാഴ്ചപ്പൊഞ്ഞിപ്പൊ അർ ജന്റിനന്റെ കളി വര്ന്ന്ണ്ട് അതുപോലെ വേറെ രണ്ട് മൂന്ന് ടീ നല്ല കളികളൊക്കെ വര്ന്ണ്ട് അപ്പൊ അതൊക്കെ കാണണംന്ന് കരുതീകുണു പിന്നെ ഇഞ്ഞി അട് അത്ര ഉണ്ട് മുതലെങ്കി ഇ എല്ലാവും ത്ത റൗണ്ട് മുതലിഞ്ഞിപ്പോ എല്ലാതും നല്ല അടിപൊളി കളികളാക്കാരം ഒക്കെ നല്ല നല്ല ടീമേളാവും ഒക്കെ എതിരായി വര്ന്നതും നല്ല നല്ല ടീമേളൊക്കെ വര്നത് അര്ജന്റീനക്ക് പോർുഗ അല്ലെങ്കിൽ സ്പെയിന ബുറുഗി അല്ലെങ്കി സ്പെയിനൊക്കെ വര അതുപോലെ ബ്രസീലിന് ജപ്പാനോ നെതർലാൻഡോ റ്റെ ഇതില് വര ഒക്കെ നല്ല നല്ല രസള്ള കളിയാക്കാരം
ഇങ്ങളേതായാലും ഒരീസം ഒരീസം ഇതിലെ വരുമ്പളെ വീട്ടിലൊന്ന് വരോണ്ടി
അയ്ക്കോട്ടെ കാണാ എന്താ
പിന്നെന്താ ഏ വേറെന്താ മറ്റേ തായവിടെ ജിക്കണ
ഇപ്പൊ എങ്ങട്ടാ പോണ്
ഞാനും ഇവിടെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ റൂട്ടൊക്കെ ഇറങ്ങാൻ പ നിക്കപ്പ കുട്ടികളെ ഒന്ന് സ്കൂള നിന്ന് കൊണ്ട പോോരാൻ വേണ്ടിട്ട ആത അ അന്മാെടുത്തക്ഷ പറഞ്ഞ മായട്ട പിന്നെ അറങ്ങാൻ മടിച്ചു
ഉം ഇവിടെ മഴയൊന്നുമല്ല ഇവിടെ രാവിലെ ചെറിയൊരു മഴ ഇത് പോയതാ പിന്നെ െ മഴയൊന്നുമല്ല വേറെങ്ങോട്ട്
ഉച്ചകരെവിടെ കയ്യിലന് പിന്നെ കഴിഞ്ഞാല നല്ല മരുന്നു
ഉ ഉ ഇവിടെങ്ങനെ നല്ല മഴക്കാറണ്ട് അങ്ങനെ പെയ്യ എപ്പോ വേണിലും ചെയ്യാ എന്നുള്ള രതിൽ നിക്കുന്നുണ്ട്
ആ
വേറെന്തൊക്കെയാക്കെ
ഇപ്പ വറെന്താ നോമ്പില്ലന്നെ നോമ്പന്നണ്ടാവോ
ഇല്ലേ നോമ്പർത്തിട്ടല്ലേന്ന് ഓ്പക്ക ഇ നാളെ വെള്ളിയാഴച്ചല്ലേ പത്തിന് എടുക്കാ എഴ്തിട്ട അങ്ങനെ അതായതാ ഉ ഇന്നിപ്പോ എടുത്തി ഒന്നാമത് എണീട്ടില്ല രണ്ടാമത് ഇപ്പ മോർം പത്തിന് എടുക്കാ തഴ്തിട്ട്
ആ
നാളെപ്പ ഇ വെള്ളിയ് നാളെള്ളിയാഴ്ചയാണ് അപ്പൊ നാളെ ഇ എന്താ ഇവിടെ തന്നെ ഷോപ്പിന്റെ അടുത്തന്ന ഒരു പള്ളിയ പള്ളികൽ കൂടും ചെയ്യാ ഇങ്ങോട്ട് ഇവിടെന്നെ ഇതാക്കും ചെയ്യാ അപ്പൊ പിന്നെ വീട്ടിൽ പോകേണ്ട ആവശ്യമല്ലല്ലോ അല്ലെങ്കിൽ ഭക്ഷണ ഒക്കാൻ വീട്ടിൽ പോവാറാണ്
ആർക്കൊക്കെ ഉണ്ട് നോമ്പ് വിട്ടില രൂ നോറ്റിട്ടുണ്ടോ
ആഹ് ഉമ്മാക്കും ഉപ്പാക്കുംക്ക തോ്പണ്ട് ഇനിന്നെല്ലാ വൈഫിനൊക്കെ നോുമ്പണ്ട്
ആ വൈഫിന്റെ ബണങ്ങളുടെ പേര് എവിടന്ന
വിടെ തന്നെ ചെറുപ്പളാശരിയാ
എത്ര കല്യാണം കഞ്ഞിട്ടപ്പൊ
ഇ നാല വർഷയി
പിന്നെ ഏട്ടൻ ഗെൾപ്പക്കായോ
ഇല്ലേ കോഴികഴപ്പ പോയിട്ടില്ല ഇപ്പൊക്ക് പോവാൻ നക്കണ്ട് ഇങ്ങനെ നോക്കാൻ അന്വേഷിച്ചോണ്ടിരിക്കണ്ട് പുതിയ തല മിസന കിട്ടുോക്കണ്ട്
ആ ഏട്ടന അതപ്പ ഏട്ടന അതപ്പ എന്താ ചെയ്തിന്നപ്പൊ
ആള് പയിന്റിംഗിനോവേര്ന്ന്
പെയ്ൻ്റിങ്ങിനോ
ഉം
ഇപ്പൊ ഈ മഴന്റെ മയക്കാലായതോണ്ട്
ഉം ഒക്കൊക് കൊറവാണ് മഴക്കാലാവുമ്പൊ തീരെ ഇണ്ടാവലില്ല.
എങ്ങനെ
മഴക്കാലാവോണ്ടെയ് തീരല്ല വർക്കോളൊന്നുംല്ലാറ്യേ ഞാൻപിന്നെ കടയിലാവോ
ഇപ്പൊ അയ്ന് പൊതു പൊതുവേ മോശാണ്പ്പൊ. കച്ചോടക്കാര്ക്ക് കച്ചോടോല്ല ഇപ്പ ഈ ഓൺലൈൻ ബിസിനസ് ഒക്കെ വന്നാരേ
ഉം ഉം ഓൺലെ ഉം എ എന്തെ ഏ എല്ലാ സാനവും ഓ
ഇല്ല ഇപ്പൻ്റെ ഏട്ടനൊക്കെ അങ്ങനേണ് ഞാന്
അതല്ല ഇപ്പൊ നമ്മള് മറ്റേത് ഇപ്പൊ ആള് ഉം ആൾക്കാർക്കൊക്കെ ഓഹ് ഒക്കണം വീട്ട്ക്ക് എത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റല്ലേ ത് കാരണത്താൽ ഇപ്പോ ആരുപ്പോ പ്പൊ നമക്കിപ്പോ രാവശ്യം ഒരു സാനം ആവശ്യണ്ടെന്നുണ്ടെങ്കില് ഓഹ് ഞ്ഞിപ്പം മാക്സിമം രണ്ടീസം കൊണ്ട് നമുക്ക് സാധനം വീട്ട്ക്ക് എത്താ
ആഹ്
ച്ചേ അമ്മക്കഹ് വാങ്ങി പോയി പോയി പോ അവിടെ പോയി വാങ്ങലൊന്ന് നമുക്ക് ഓഹ് ഒരിക്കലും നടക്കാവുന്ന കാര്യങ്ങളല്ല ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും ആകും അതിന്റെക്കെ പകുതിൻ്റെ പകു ദ റേറ്റിന് നമുക്ക് സാധനം വീട്ട്ക്ക് എത്തും. ആൾക്കാരൊക്കെ പ്പം സൗകര്യല്ലേ നോ ക്ണത് ആർക്കും ആരിക്കും പ്പോ വേറൊന്നും നോ കണ്ട പ്പ എന്താ അതെ അതെ കച്ചവടത്തിൻ്റെ കാര്യോക്കെ പറയാതിരിക്കാ നല്ലത്. കച്ചോടോക്കെ ഓരോ ഇപ്പൊ ഈ നാട്ടും പൊർത്തെകെ കച്ചോടങ്ങളൊ
ആഹ് കച്ചോടോണ്ടോ കച്ചോടം ഇണ്ടാണ്. കച്ചോടം ണ്ടാകാനൊക്കെ ഒരു ഭാഗ്യാണിപ്പോ അതിൻ്റെ അയിൻ്റെ ട്ടെന്ന് ഒരു പച്ചക്കറി കച്ചവടം ഇട്ട് കാൺനെ ന്നെ അഹ് പൊട്ടി പോയി ആകെ
ഉം ഉം അയിനെ എന്താച്ചാല് പച്ചക്കറിയൊക്കെ ഏതാണെങ്കിലും പ്പോ ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നല്ല ഇഷ് ടം പോലെ മാളുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കാണ്. ഓപ്പോ ഒക്കെ അയിക്കാണ് കേറ അമുക്ക് വേണ്ടത് അയേ നിന്ന് വെ ച്ചിട ഒന്നും അറിയണ്ട നേരെ വണ്ടിക്ക് ത് ഉ ഉ ഇതാക്ക അങ് പോരാ ആഹ് അതെ എല്ലാ ഐറ്റംസുകളും ഒ ഐറ്റംസ് ഇല്ലാതിരിക്കൂല. അപ്പോ വാങ്ങുന്നവരെ എന്ത്യ്യ ഒരു ഞായറാഴ് ഴ്ച്ചട് പോയിട്ടോ ഒക്കെപാടെ നമക്കെന്താ വേണ്ടിച്ചോക്കേ ഒ ഒരാ ഒരാഴ്ചക്ക് ള്ളതോ അല്ലെങ്കി ഒരു മാസ് ത്തിനുള്ളതെല്ലാം കൂടി എടുത്ത്ണ് പോര. പിന്നെ ഒരു മാസത് നി വേറെന്തേലു ചെറിയന്തേലു പച്ചക്കറിയോ വല്ല ഉള്യോ ത ളാക്കേ വേണ്ടരുള്ളൂ അതടു ത്തുള്ള ഷോപ്പ്കളിൽ വന്ന് വാങ്ങുവാണെങ്കി വാങ്ങും അല്ലെങ്കിൽ പിന്നെ എപ്പോഴെലും മാർക്കറ്റ് എന്താ മാർക്കറ്റിൽ പോവാണെങ്കി അപ്പോ അവിടുന്ന് വാങ്ങും ഈ നാട്ടിൻപുറത്തെ കച്ചോടങ്ങളൊക്കെ ഒരു പരിധി രിധിവരെ ഓൺലൈൻ ഓൺലൈൻന്റെ ഈ കാരണത്താലാണ് പോയി
ഇപ്പൊ ചെറി ചെറിയ പലചരക്ക് കടകളൊന്നും കച്ചോടമില്ലല്ലോ കുറവാണല്ലോ അതായത് ഇപ്പോ നമ്മള അപ്പറത്തും ഇപ്പറത്തൊക്കെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക് വന്നതോട് കൂടി അതായത് ഓരോ ഫാമിലി ഓരോ ആൾക്കാര് അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം അതിന്റെ ഉള്ളിലേക്ക് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാണു
നമ്മുടെ ടൗണെല്ലാം നോക്കിയാ അറിയാം ഒരു ഒരു പിന്നെ ഓരോ ദിവസങ്ങളിലും എത്ര എത്രത്തോളം ഷോപ്പുകൾ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ ഓരോ ഓരോ ദിവസം കൂടുന്തോറും ഓരോ ഷോപ്പുകൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്ക അതിനപ്പുറത്ത് പുതിയ ഓരോരുത്തർ ഗൾഫിന്ന് വരും അവര് ഗൾഫ് നിർത്തിയി ന്നിട്ട് ഇവിടെ എന്തെലും സ്ഥാപനം കൊണ്ട് ഇരിക്കാൻ കരുതീട്ട് വരും അവര് പുതിയ സ്ഥാപനം ഇടും ഒന്നോ രണ്ടോ മാസം നോക്കും നഷ്ടത്തിലാന്ന് കണ്ടാൽ പൂട്ടും അങ്ങനെ പിന്നെ അതേ ഷോപ്പിൽ തന്നെ വേറൊരു ടീമ് തുടങ്ങും അങ്ങനെ അങ്ങനെ കച്ചവടം അവര്ക്ക് എന്താ വെച്ചാല് ലാഭം കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷ ടങ്ങതാണ് പിന്നെ ഒക്കെ ലാസ്റ്റ് നഷ്‌ടത്തുന്നുമ്മേന്ന് വേണം കൈയിൽ നിന്ന് ഓരോ മാസങ്ങളില് ഇറങ്ങണ്ട ങ്ങേണ്ടി വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പൂട്ടിപ്പോണത് അതിനെ പൂട്ടി പോകുമ്പോ ലക്ഷങ്ങളുടെ നഷ്ടങ്ങള് ആയിട്ടാണ് അവര് പോണത്
ഞാന് എന്താ ഞാൻ എൻ്റെ ടീപ്പോ ഒരു കരിമ്പ് ജൂസിന്റെ ഇത് ഇട്ടീനി റോഡ് സൈഡില്
മ്മ് മ്മ്
അപ്പ മഴക്കാലം ആവുമ്പോ ഞാൻ ആളെ നിർത്തി വേറെ ആളെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തീനീ
മ്മ് മ്മ്
ഇപ്പൊ അതും നടക്കണില്ല ഏ അയ് ചൂട്കാലത്തൊക്കെ നല്ല ഒരാൾക്ക് കൂലി കൂലി കൊടുത്താലും നല്ല അച്ചേനി
മ്മ് മ്മ്
ഞമ്മക്ക് പത്തഞ്ഞൂറ് രൂപ കിട്ടും ചെയ്യും കൂലി സാധനം ഇറക്കാനുള്ള പൈസയും കിട്ടും പിന്നെക്ക്ല
അതക്കൊ വെച്ചാല് അതൊക്കെ നമുക്ക് ആളും ഇതൊക്കെ നോക്കിട്ട നല്ല ആൾക്കാരെ കിട്ടണം എന്നാ പിന്നെ നമുക്ക് നല്ല അതായത് വെറും ഒരുരു ജോലിക്കാർ എന്നുള്ള രീതിൽ ഒരാളെ കിട്ടണ എന്നുണ്ടെങ്കിൽ അട് കാര്യമല്ല അവള് അവർക്ക് അവര് സാലറി അല്ലെങ്കിൽ അവർ കൂലിാങ്ങി പോകുകന്നുള്ളതേ ഉണ്ടാവുള്ളൂ അതിലപ്പറം ആത്മാർത്ഥായിട്ട് ജോലി ചെയ്യണ ആരെങ്കിലും കിട്ടണമെങ്കിൽ വിജയിക്കും
ആഹ കരിമ്പ് ജൂസ് എന്ന് പറഞ്ഞ നമ്മുക്ക് നല്ല നഷ്ടംൊന്നും വരൂല ഇനി
ഉം ഉം
പരുള്ളത്തിന് പറക്കുണ്ടല്ലോ
ഉം ഉം ഉം
രാസവായവും പോർപ്പെട അത കൂലി കൊറത്ത പോകാനുണ്ടായിന് നമുക്ക് കരിമ്പറക്കാനുണ്ടന് പിന്നെ ഒരു പത്ത നൂറ്റി അമ്പത് ഇുന്നൂറ് രൂപേന്റെ ഡീസല് മതി
ഉം ഉം ഉം
പേച്ച
ഉം
അങ്ങനൊക്കെ ഉഷാറായിട്ട് പോക ഇപ്പൊ കൊറച്ച് ദയിക്കണ
ഉം ഉം ഉ അതക്ക ഓരോ അവക്ക ഓരോ സീസൺ കച്ചവടങ്ങളല്ല അതൊക്കെ ഇപ്പോൊ നമുക്ക് എല്ലാ ദിവസ കച്ചവടം ചെയ്യേണ്ടിില്ലല്ലോപ്പോ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഏ വന്നരു എട്ട് മാസം ചെയ്യായി കൂതൽത് പറ്റൂലല്ലോ എന്തായാലും നാലും മഴക്കാലത്ത നാല് മാസ
ഇപ്പൊ ചൊരിക്ക പറല്ലപ്പ കുടുങ്ങിടിക്ക പോണി ഒ കുറവാാണ് ഇപ്പൊ മഴ ഇങ്ങനെയതൊണ്ട്
ഉം ഉം ഉം
പഴയ കടങ്ങളും
കച്ചോ നമുക്ക എാ വച്ചാല് സീസൻ കച്ചോടാണെന്നുണ്ടെങ്കിൽ അ ത്തെ സീസണക്കുള്ള കച്ചവടം നമ്മ ഇപ്പ തന്നെ കണ്ടെത്തണം അത് ആു മാസ മാം കഴഞ്ഞാൽ അെങ്കിൽ എട്ട്സം കഴഞ്ഞാൽ ആ ബി നാല് മാസത്ത നമ്മൾ വേറെ എന്തെലും ഒരു
ആഹ ഒക്കെ പരിപാടി കണ്ടടാവ അതായത് ഈ പറഞ്ഞ പോലെ സീസണ സീസണ തുടങ്ങാൻ പറ്റിയ പരിപാടി തുടങ്ങാം അതിനൊക്കെ പൈസയും വേണ്ട
അതെ അതെ പിന്നെ ഹൈക്കോട്ടിൽ വന്നാ വേറെന്താ വിശേഷിച്ചൊന്നുമല്ലല്ലോ െ അയിക്കോടെക്ക ഞാൻ നേരിട്ട് കാണന്നാ ഇഷല്ല ഞാൻ ഇറങ്ങുമ്പോ വരേ കാണാം ഓക്കെ എന്നാ ശരി